ഹലോ
എന്തൊക്കെണ്ട് വിശേഷം?
വിശേഷൊന്നുല്ല ഇങ്ങനെ ഇരിക്കുന്നു ലീവാണ് അപ്പൊവീട്ടിക്ക് പോയാലോന്ന്ങ്ങനെ ആലോചിക്കാം.
ഓ ഓ ഞാനും ഇങ്ങനെ ലീവ് വെറുതെ അങ്ങട്ട് ഇങ്ങട്ടും പോയി ചെലവാക്ന്ന്ണ്ട്. ഹങ്ങനെ ഈ എങ്ങനെ പോയി വീട്ടിക്ക് ബസ്സിലാ പോയത്?
ആ ബസ് തന്നെ ഇപ്പൊ ഫ്രീെഎ ആ കെഎസ്ആർ ടി സി ണ്ടെങ്കിലും ഞാൻ പോുന്നത്. പ്രൈവറ്റിൽ തന്നെയാണ്.
അതെ അല്ല അവർക്കൊരു ലാഭവേണല്ലോ ല്ലെ?
ആ അത് ശരിയാണ് പിന്നെ ഓർ തേട്ട് ച താല്പര്യം പിന്നെ അത് മാത്രല്ല ഇപ്പം നമ്മൾ ഫ്രീ ബസ്ന്നൊക്കെ പറഞ്ഞ കേറിപ്പോ പോയണ്ടല്ലോ ഈ ട്രെയിനിൽ പോയി ജെൻ ജനറല് ട്രെയിനിൽ പോണേന്റെ ഒക്കെ അവസ്ഥയാണ്.
അയ് ശരിയാണ് സ്കൂൾ ബസ്സ് പോലെണ്ട് ചെല സമയത്ത് ഈ എട്ട് മണിക്കൊക്കെ സ്കൂളക്ക് പോണ പ്രൈവറ്റ് ബസ് ഉണ്ടാവല്ലോ ഈ ഇങ്ങനെ അടുിക്കടുക്കി വെച്ച പോലെ അതേപോലെ ഇണ്ട് ഇപ്പ കെഎസ് ആർ ടി സി കാണാൻ
ആഹ ഇപ്പോൊ ഇപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇണ്ടല്ലോ ഈ പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിലൊന്നും ഒരു ഒരു സ്റ്റുഡൻറ്സ് ആരും ഉണ്ടാവില്ല പക്ഷെ ഇപ്പോ സ്കൂൾ സ്കൂൾ സ്റ്റേഷം പോലെ അതേ അവര് മാത്രേ ഉള്ളൂ പിന്നെ അതുപലെ നമ്മുടെ സ്കൂൾ നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടിൽ കൂടെത്തന്നെ പോക്കണത് കണ്ടില്ലേ എല്ലാവർക്കും പ്രൈവറ്റ് ബസ്സ ഉണ്ട് എല്ലാവർക്കും കെഎസ്ആർടി സി മതി
എന്തോ ഞങ്ങളുടെ അതു കൂടെ കെഎസ് ആർ ടി സി ഇല്ല അതുകൊണ്ട് ഇവിടത്തെ ബസ്സുകാർ രക്ഷപ്പെെട്ടു
അതെ എനിക്കാണെങ്കിൽ പിന്നെ ഇവിടുന്ന് പാലക്കാട് വരെ കെ എസ്ആർ ടി സി ഉണ്ടെങ്കിലും എനിക്ക് കെസ്ആർ ടി സി പോണെങ്കിൽ മൂ മൂന്ന് ബസ് കയറണം അതിനേക്കാെ അത് പ്രൈറ്റ് ബസ്ൽ കയറി ടെയിന് രണ്ട് ബസ് കറിയാ മതി
ആ അതും ശരിയാണ് അപ്പൊ അത് പറ്റില്ല നിനക്ക് അതെന്താ എന്നാലും ലാഭ ആവില്ലേ
ആ ലാഭമാണ് പക്ഷെ എന്താ ടയേർഡ് ആവും കാരണം മൂന്ന് ബസ്സ് ക കേറി ഇറങ്ങി പോവാ പറഞ്ഞ പണിയാണ് പിന്നെ ഇവിടുന്ന് ആ അതെ ടൗൺ ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് സ്റ്റേഡിയം പോണം ഇല്ലാണ്ട് കെഎസ്ആർ ടി സി ഡയറക്ട് സ്റ്റേഡിയം പോുന്ന ബസ് ഉെങ്കിലും പക്ഷെ താ നമു അറിയി ചിലപ്പോ അത് പ്രിയദർശിനിയാോന്ന അറിയില്ല അപ്പൊ അതൊരു റിസ്ക്കാണ് പിന്നെ അതും അല്ല എന്താ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് പോകാൻ പറ്റില്ല ഇപ്പൊ ഫുള് തിരക്കായതുകൊണ്ട് ഒണ് കുത്തിത്തെരക്കി അപ്പൊ നമുക്ക് എന്തേങ്കും വയ്യാകെ ഉണ്ടെങ്കിൽ പോലും വെയ്യാക ഡബിൾ ആയിട്ടായിരിക്കും ചിലപ്പോ വീടെ എത്തുക അതിനൊക്കെ നല്ലത് പ്രൈവറ്റ് ബസ്സില് സുഖമായിട്ട് ഇരുന്ന് കുറച്ച് പാട്ടൊക്കെ കേട്ട്
അത് ശരിയാണ് ആ കെഎസ് ആർ ടി സിൽ അധികം പാട്ടു ഉണ്ടാവില്ല മറ്റേ ബസണ പാട്ടൊക്കെ ഉണ്ടാവും രസമാണ് പക്ഷെ ഇങ്ങനെൊരു ഇത് വരുന്ന് വിചാരിച്ചില്ല ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇത് കറക്റ്റ് ആവുന്നു വിചരിച്ചില്ല നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന് വിചാരിച്ച
പക്ഷെണ്ടല്ലോ ഇത് നല്ല കാര്യണ് ഒരു സൈഡും നോക്കുമ്പോ നല്ലതാണ് പക്ഷെ വേറെ ആൾക്കാര വെച്ച് നോക്കുമ്പോ ഇപ്പ മെൻസും ഈ എന്താണ് പുരുഷന്മാരുംണ്ടാവൂല കാല് വയ്യാത്തവര്ണ്ടാവും അറുപത് വയസ്സിന് മുകളള് സുഖമില്ലാത്തവര് അല്ലെങ്കി ഇപ്പൊ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവൊക്കെ ഉണ്ടാവുമല്ലോ
ശരിക്ക അങ്ങനെയ ആായിരുന്നു കൊടുക്കേണ്ടത് അതിന്റെ ക്രൈറ്റീരിയ അങ്ങനെ കൊടുക്കേണ്ടതായിരുന്നു കു കുട്ടികൾക്ക് അതായത് സ്കൂൾ കുട്ടികൾക്ക് പിന്നെ വയസ്സായ ആൾക്കാർക്ക് അങ്ങനെല്ലവർക്കായിരുന്നു വേണ്ടത് കാരണം ചില സ്ത്രീകൾക്കൊക്കെ അല്ല അധികം ബസ്സിലെ യാത്ര ചെയ്യുന്നത് സ്ത്രീകൾ ആയിരിക്കും അപ്പൊ പിന്നെ പിന്നെ അതിനനുസരിച്ച് എന്താ ചെയ്യാ?
ഇപ്പ പിന്നമ്മ കൊറെ കേൾക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ അല്ല എല്ലാവവിടെയും തുല്യത കണ്ടാണ് നമ്മ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഒരു കാര്ത്തിൽ വരുമ്പോൾ തുല്യതയയും ഇല്ല ഒന്നുമില്ല കൊടുക്കയാണെങ്കിൽ എല്ലാവർക്കും ഒരേ പോലെ കൊടുക്ക അല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രമായിട്ട് കൊടുക്കുക ഇപ്പൊ കുട്ടികളാണല്ലേപോലെ സഫർ ചെയ്യണ ബസ് കിട്ടാനിട്ടും അങ്ങനെയൊക്കെ വീട എത്തൻ ലേറ്റ് ആവണതൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം കൊടുക്കായിരുന്നു അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൊടുക്കായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഈ അറുപത് വയസ്സിന്റെ മുകളിൽ പ്രായർക്ക് വയ്യാത്തവർക്ക്
അങ്ങനൊക്കെ ക്രൈറ്റീരിയ കൊടുക്കായിരുന്നു ശരിയാണ്. കാരണം പല പല ആൾക്കാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർള്ളവരായിയിരിക്കും ചില ഇ ഇതില് കേയറണുണ്ടാവുക അവർക്ക് അതിനുള്ള കഴിവുണ്ടാവും പക്ഷെ അവരത് അറിഞ്ഞുകൊണ്ടപ്പോ ആരൊക്കെയോ ഇതിനെ തിരായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ എനിക്ക്തിനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഞാൻ പൈസ കൊടുത്തു എന്നുള്ള രീതിൽ എന്തോ വിവാദ ആയരുന്നു.
അ അത് നല്ലതാണ് അങ്ങനെ കുറച്ചു കുറച്ച് പേർക്ക് ഇങ്ങനെ ബുദ്ധി വരികയാണെന്നുണ്ടെങ്കി അവര് ചെയ്യും ഇതെന്താച്ചാ കെ എസ് ആർ ടി സിക്കാര്ക്ക്ന്ന് പറയുമ്പോ അവര്ക്ക് ശമ്പളം കിട്ടുല്ലോ സർ ക്കാണ്ടായിന്ന് പക്ഷേ ഈ പ്രൈവറ്റ് ബസ്സുകാരാണ് ശെരി ക്കും പെട്ടത് അവര് ഇഞ്ഞി സമരൊക്കെ ചെയ്യാൻ പോവാണ് ന്നൊക്കെ പറയ്ണു
ആ അവർക്ക് അവര് ഒര് ദിവസം സമ്പാദിച്ചാലല്ലെ അവര്ക്ക് അന്നത്തെ ദിവസം പെട്രോൾ അടിക്കാന്ള്ള
കാശെങ്കിലും കിട്ട്ള്ളൂ ശെരിയാണ് അ ദൊണ്ട് അവര്ക്ക് ആരും അതായത് ആൾക്കാര് കേർണില്ല ഇദ് പ്രിയദർശിനി ഉണ്ടാവൊണ്ട് ആ അയിന്റെ മുമ്പേ പറഞ്ഞ ഇല്ല പണ്ട് അവർക്ക് പുച്ഛാരുന്നു
സത്യം
ഇപ്പ അവര്ക്ക് അതായാലും മദിന്നാ പഷേ ഇവ്ടെ നല്ല തെരക്കാട്ടോ ഇദ്കൂടെ കെ എസ് ആർ ടി സി ഇല്ലാത്തൊണ്ട് ഇവ്ടെ എല്ലാ ബസ്സിനും തെരക്കാണ് പഷേ ചെല ബസ്സൊന്നും ആ മെയിൻ റോട്ടികൂടെന്നും പോവ്ന്ന ബസ് കാ ഒരു അതായത് സമ്പാദിക്കാനും പറ്റ്ണില്ല
ആഹ് ശെരിക്കും അവര് പെട്ടുപോയിരിക്കയാ
മറ്റവര്ക്ക് എങ്ങനൊയാലും സാലറി കിട്ട്വാരുന്നു ദിവര് ക്കല്ലേ കിട്ടാത്തെ എല്ലാം എന്താ പറയാ ഒരു ഭാത്ത് നോക്കുമ്പ നല്ലതുംണ്ട് മറ്റേ ഭാത്ത് നോക്കുമ്പ ചീ
പഷേണ്ടല്ലോ ഇ ഇപ്പോ എന്താണ് നമ്മള് പറയുലെ ഈ ഫെമിനിസം ഫെമിനിസന്ന് ഈ ഫെമിനിസം പറഞ്ഞ് നടക്ക്‌ന്ന ന്ന ആൾക്കാര് പോലും ഇപ്പം ഫ്രീ ബസ്ന്ന് പറഞ്ഞപ്പോ ഓടിച്ചാടി കേറാണ് കാരണം അവര് പോലും ചിന്തിക്ക്‌ന്നില്ല ശെരിക്കും എന്താ ഫെമിനസം ഈക്വല ഈക്വാലിറ്റി അത് ഇക്വാലിറ്റി ന്ന് പറയ്മ്പോ ഈ ഞങ്ങക്കും വേണന്നാ പറയണെ അല്ലാണ്ട് എല്ലാവർക്കും വേണന്ന് അവര് ചിന്തിക്ക്‌ണില്ലല്ലോ
ഇല്ല ശരിക്കും ഫെമിനിസന്ന് പറയ്മ്പോ അതെ ഫെമിനിസം എന്ന് പറഞ്ഞാ ഒരിക്കലും സ്ത്രീകൾ ക്ക് മാത്രം ള്ളതല്ല എല്ലാ ജെന്ററിനുള്ളതാണ് ഇല്ല ഒന്നും ഞ്ഞി ട്രാൻസ്ജെൻഡർ ഇതില് ഏതില് പെടും
അത് ശരിയാ എന്നിട്ട് എന്താ പക്ഷെ ഇപ്പൊ പറയ്ന്ന്ണ്ട് എന്താ നമ്മളാദ്യം ഈ ഒരു റൂൾ വന്ന സമയത്ത് സ്ത്രീകൾക്ക് സൗജന്യയാത്രന്നാന്നു പഷേ ഇപ്പ ചെല ചെലതിലും പറയ്ന്ന്ണ്ട് സ്ത്രീകൾക്കും എന്താ ട്രാൻസ്ജെൻഡേഴ്സിന് സ് എന്താ സൗജന്യ യാ ത്രാന്ന് അതിൽ ഏതാ വിശ്വസിക്കുക
അതാണ് ശെരിക്കും വേറൊരു വീഡിയോ ഞാൻ കണ്ടാരുന്നു ഈ സ്ത്രീ സീറ്റ് അയ് അതല്ല ഫ്രീ യാത്ര ഓക്കെ അത് ആവശ്യാണ് പഷേ അത്യാവശ്യ ശ്യല്ലാന്ന് പഷേ അത്യാവശ്യല്ല പല കാര്യങ്ങള്ണ്ട് അതില് ആ കു കുട്ടി പറഞ്ഞ എന്താച്ചാ ഇപ്പ വയസ്സായ ആൾക്കാർക്ക് മെഡിസിൻ മെരുന്ന് വാങ്ങാൻ അത്യാവശ്യം കാശാവ്ണണ്ട് ഈ പെൻഷൻ ക് ട്ടിയാലും അത് തെകയാണ്ട് വര്ണ്ട് പലര്ടെ അസുഖം കാരണം അപ്പോ ഈ അറുവത് വയസ് ത്തിന് മേല്ള്ള ആൾക്കാർക്ക് മെരുന്ന് സൗജന്യായിട്ട് കൊടുക്കണെങ്കി അത് ഇ കൊറച്ചും കൂടി നല്ലതാര്ന്നു കാരണം അത് അത്യാവശ്യാണ് അവർക്ക്
അതെ
മറ്റ് ഇപ്പ പ്രായം കൊറവായ ആൾക്കാർക്ക് പറഞ്ഞാ അവര്ക്ക് അധ്വാനിച്ച് പൈസ ണ്ടാക്കിട്ട് എന്തും ചെയ്യാം പ ഷേ വസ്സായ ആൾക്കാർക്ക് ചെലപ്പ ഈ പെഷൻ മാത്രം ആരിക്കും ആകെള്ള ആശ്ര
വോട്ട് എടുക്ക്‌ണ സമയണ്ടല്ലോ ആ സമയത്ത് ഈ വാക്ക് കൊട് ത്തത് ഇവര് എന്തായി കേൾക്കുന്നവര് എന്താണ് അത് നിറവേറ്റാൻ വാണ്ടി കെടന്ന് പ്രയത്നിച്ചുകൊണ്ടിരിക്കയാണ് അല്ലാണ്ട് അവര് മറ്റുള്ളവൽക്കും കൂടി എന്താ ഉപകാരള്ളതാരിക്കണംന്നല്ല ക്ക്‌ വേണം അതാണ് ഇവര് തീരുമാനിച്ചൊണ്ടിരി
അത് നമ്മടെ സമൂഹത്തില് കുറേ പുരോഗമനം ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യമുള്ള കാര്യങ്ങളായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് പുരോഗമ ഉഗമിക്കേണ്ടത്.
അതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ചെലവ് കൂടുന്ന ഒരു സാഹചര്യം കൂടി കാണണ്ട് നമ്മള്.
അതെ ആദ്യൊക്കെ പറഞ്ഞായിരുന്നു ഈ കെ എസ് ആർ ടി സിന്റെത് റോസ് ബസ് മാത്ര ള്ളതാണ് സൗജന്യം എന്നൊക്കെ ഇപ്പോൊ മറ്റേൽ ആ ലോക്കൽ ടീറ്റിയൊക്കെ പ്രിയദർശിനിയാണ് ല്ലേ ട്ടീട്ടി അല്ല മറ്റേ ലോ ക്കല ല്ലേ.
ലോക്കൽ ബസ്
ഉ എഫ് ബി പിന്നെ സ സാധയണ തോന്നണ അല്ലെ അത് കാക്ഷ് തോന്നണം കാരന ബുക്കിംഗ ഒക്കെ ഇണ്ടാവോണ്ട്
പക്ഷെ നമ്മളിപ്പ കാണണ റോഡില് കാണത എല്ലാം പ്രിയ ദർശിനിയാ. എന്നെ എ സി ബസ്കർ ഇപ്പൊ പ്രിയദർശി ഇപ്പൊ പാലക്കാട്ന്ന് ഒരു മൂന്ന നാല് എ സി ബസ് ണ്ട് ബാറച്ചെല്ല തൃശ്ശൂർ ആ എന്താ പറയുക ഈ വടക്കഞ്ചേരി ആലത്തൂർ ആ ഒരു റൂട്ടിലേക്കൊക്കെ പാലക്കാട് നിന്ന് കെ എസ് ആർടി എ സി ബസ് ഉണ്ട് അതില അടക്കം പ്രിയദർശനന്ന് എഴുതിച്ചിരിക്ക.
ആ ഊ
അപ്പൊ എത്ര എങ്ങനെയുണ്ട് അതെ പിന്നെ ആ ബസ് പിന്നെ പിന്നെ ജാലിയ വാലാ ഭാഗ് ആയിരി
അതെ കാരണം അത്രയുംല്ല യാത്രക്കാരുണ്ടാവല്ലോ
പിന്നെ നോക്കണ്ട സത്യം പറഞ്ഞ ശരിക്കും ക്രൈറ്റീരിയ മാറ്റേണ്ടതായിരുന്നു ചിലപ്പോ മാറ്റുണ്ടാവുകായിരിക്കും.
ഈ ഒരു വർഷമായിരിക്കും. ഇങ്ങനെല്ല അടുത്ത വർഷം ആയിക്കഴിഞ്ഞ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ എന്താ എത്രയും പെട്ടന്ന് എന്താ പൈസ നല്ല അതെ പ്രതിഷേധം വന്നൊണ്ടിരിക്കയാണ്.
എല്ലാ ഭാഗത്തൊന്നും വരുന്നുണ്ട് അത അതായത് ആണുങ്ങളുടെ ഭാഗത്തൊന്നും വരുന്നുണ്ട് ആ ആണുുകളുടെ ഭാഗത്തുനിന്നാണെങ്കിലും വരുന്നുണ്ട് പിന്നെ മറ്റേ ബസ്സുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും വരുന്നുണ്ട്.
മ് പിന്നെ ഒരു എന്താ ഒരു മുപ്പത് പെർസെന്റേജ് സ്ത്രീകളാണ് ഇതിന് എന്തൊക്കെ സൗജന്യ യാത്ര വേണംന്ന് പറയണെങ്കിൽ ബാക്കി ഒരു എഴുപത് പെർസന് സ്ത്രീകളും വേണ്ടതന്നെ പറയുന്നത്. അപ്പൊ എല്ലാവന്റെ ഒരു എന്താ? അഭിപ്രായം കണക്കിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ വേണ്ടതന്നെ ആായിരിക്കും.
അതെ ഇപ്പൊ ഞങ്ങളുടെ വിടുത്തെ ഒരു സ്കൂളത്തെ ഒരു കുട്ടി സി എമ്മിന് കത്തെഴുത് അങ്ങനന്തോ അയച്ച മെസേജന്തോ അയച്ചന്ന അ വിദ്യാ ത്തികൾക്കാണ് സൗജന്യയാത്ര വേണ്ടത് അതായത്, പ്പാങ്കുട്ട്യേളും സ്കൂള് പോവാണ് അവർക്ക് ദേ ചെലവാണുള്ളത് അപ്പോ വിദ്യാർത്ഥികൾക്കായിട്ട് സൗജന്യയാത്ര കൊടുക്കണം അതേപോലെ പ്രായമുള്ളവർക്കായിട്ട് സൗ ജന്യ യാത്ര കൊടുക്കണം പറഞ്ഞത് സി എം റിപ്ലൈ കൊടുത്തക്ക പരിഗണിക്കാംന്ന് പറഞ്ഞിട്ട്.
ആഹ്
പ്പൊ എല്ലാം അവര്- സ്രദ്ധിക്കുന്ന്ണ്ട് അപ്പിയൊരു വർഷത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടെ ന്തായാലും അട്ത്തയില്- പുതുക്കണുണ്ടാവും എന്തായാലും-
ഈഒരഭിപ്രായം വെച്ച് നോക്വാണ് കാരണം അതന്നെയണോ നമുക്ക് വേണ്ടത്.
എല്ലാർക്കും സന്തോഷം കിട്ടുന്നരു നിയമാണല്ലോ വേണ്ട അതല്ലേ വേണ്ടത്. അപ്പഴല്ലേ സമത്വം ഉണ്ടാവുള്ളു അല്ലെങ്കി ഒരു ഭാഗം മാത്രം ഉയർന്ന നിക്ക്യ അത് അതായ ചെല വിഭാഗക്കാര് അപ്പഴും ഈ താഴ്ന്ന രീതിയിലെ ന്നെ സാമ്പത്തികായിട്ടാണെങ്കിലും ച ലോലീ ഒ ഒറ്റക്ക് വയസായ വയസ്സായ ആൾക്കാരൊക്കെ ഒറ്റക്ക് വീട്ടിലള്ളവരെ എന്താ കാട്ട്യ- ഈ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും..
ആ ഇപ്പം പ്രൈവറ്റ് ബസ്സുകൾ മാത്രം പോകുന്നൊരു വഴി- ലുള്ള വഴിയാണെന്ന് വിചാരിക്കാം. അവിടെ ഉണ്ടാവില്ല സാമ്പത്തികായിട്ട് കുറഞ്ഞ ആൾക്കാര് അവരും ഉണ്ടാവില്ലേ. എന്താ ദിവസം ബസ്സിപോകുന്ന ആൾക്കാരുണ്ടാവല്ലേ, അപ്പ അവർക്ക് എന്താ ഫ്രീ യാത്ര ക് കിട്ടണില്ല.
ഇല്ല ഇപ്പഞങ്ങള അവസ്ഥതാണ്. ഞങ്ങള് ന്നട്ട് പറീണ്ട് ഞങ്ങള അത് കൂടെ പ്രിയദർശിനി വന്നിരുന്നെങ്കിലിൽ ന്ന് പറയണ്ട്. ന്നാ പിന്നെ ഞങ്ങടെ ഇവട്ത്തെ ബസ്സൊന്നും കാര്യ ആവില്ല. എല്ലാ ബസ്സും നിർത്തണ്ടി വരും കാരണം എല്ലാവരും ആ ബസ്സിലായിരിക്കും വര്യ.
ഉം ശെരിയാ. ഉ ശരി ഉം ശരി എന്നട്ടോ.
ബൈ.